ആഹ് ആ ക്ക്‌ ആഹ് കേക്ക്‌ണ്ട്
ഊണൊക്കെ കഴിഞ്ഞോ
ആഹ് കയിഞ്ഞു ഇയാളെ കഴിക്കലയ്ഞ്ഞ
ആഹ് കഴിഞ്ഞ് ഞാന് നേരത്തെ കൊർച്ച്നേരത്തെ ഞാൻ കഴിക്ക്യും രാവിലെയും കൊർച്ച് നേരത്തെ കഴിക്കും ആഹ് ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു രാവിലെ പിള്ളാരെക്ക- പോവാനേരത്ത് ഭയങ്കര മഴയാരുന്നു
ഉം
സ്കൂള് തൊറന്ന് കൊർച്ച് ദിവസം വല്ല്യ ഇത് കൊഴപ്പഇല്ലാതെ പോയി, പിന്നെ ഇപ്പം കാലവർഷം തൊടങ്ങിയല്ലോ ഇനി എട്ടാന്തി വരെ നല്ല മഴയായിരിക്കും എന്നാ പറയുന്നെ
ആഹ് അതിന്പ്പോ സ്കൂൾ തൊറക്കണീന്റെ മുന്നേ മയ യുണ്ടല്ലോ ഇപ്പൊ കൊറച്ച് ദിവസമായിട്ട്
ഉം ഉണ്ട് എന്നാലും എടക്കെങ്കിലും ഒക്കെ ഒരു വെയില് വരുവായിരുന്നു ആ അങ്ങനെ ആ വെയില് നമുക്ക് ഉപകാരവും ആയിരുന്നു എടക്ക് വരുന്ന വെയില് തുണിയൊക്കെ ഒന്ന് ഒണക്കാൻ പക്ഷെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ട് പിള്ളാരുടെയൊക്കെ മഴയാ അല്ലേ
ആഹ്
കുട്ടികളൊക്കെ സ്കൂളിൽ പോയൊ
ഉ ആഹാ ചെറിയ ആള് വന്ന് അവൾക്ക് എന്തോ മീറ്റിംഗ് ഒണ്ട് സ്കൂളില് അപ്പൊ- ഇന്ന് കൊറച്ച് സമയെയുള്ളു അവള് യു കെ ജി
ഉം രണ്ട് എത്ര പേരുണ്ട്
എനിക്ക് മൂന്നാളുണ്ട് മൂന്ന് പേരുണ്ട് ആഹ് ആഹ് ഉം നിനക്ക് എത്ര ആളുണ്ട്
രണ്ടു പേര് ഒരാള് രണ്ടില് ഒരാള് അഞ്ചില് പോയിട്ടുണ്ട്
ഉം അവള്- പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങള്
ആഹ്‌ ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന് അപ്പം നാളെ എക്സാം ഒണ്ട് പൊറത്തോട്ട് വൈകിട്ടൊന്ന് പോണം വൈകിട്ട് അവര് വരുന്ന് വരുന്ന- സമയാമ്പളത്തേക്കൊന്ന് പോയിട്ട് പിന്നെ അങ്ങോട്ട് അവരേക്കെ ട്യൂഷന് കൊണ്ട് വിട്ട്- ഇടേ വിളിച്ചു കൊണ്ട് വരുന്നല് അങ്ങനെ പിന്നെ ഭയങ്കര ബിസി ആയിരിക്കും അതാ പിന്നെ- ഒരു രണ്ടര മൂന്ന് മണി വരെയൊക്കെള്ള സമയവുള്ളൂ നമുക്ക് കിട്ടത്തുള്ളല്ലോ പകല്
ആഹ്‌ ആ
ഉച്ചവരെ ആഹ് അടുക്കള ഡ്യൂട്ടിയും- പിന്നെ കൊറച്ച് സമയവൊള്ളൂ പെട്ടെന്നാ ഒരു ദിവസവ- പോന്നത്
അതെ അതെ ദിവസം പോവാനൊന്നും പണിയില്ല പെട്ടെന്ന് ഉം ഉം അതെ ഞാന്- ഇന്നലെ പിന്നെ കൊറച്ചൊരു വെയിലൊക്കെ ഇണ്ടാര്ന്നു
ഉം
ഇന്ന് ഫുള്ള് മഴയാണ് ഇന്നലെ അങ്ങനെ വെയില് കണ്ടപ്പൊ- ഹോസ്പിറ്റലിലൊക്ക ഒന്ന് പോയി ഇന്ന് പൊറത്തെറങ്ങാൻ പറ്റാത്ത മഴ ഏ പനിയൊന്നുമല്ല എനിക്ക് റ്റയെടാ റ്റയേഡ് ഉണ്ടായിന് ഗുളിക വാങ്ങിക്കാണ്ട്
എത്രയുണ്ട്
തൈറോയിഡ് നോർമല് അഞ്ചാണല്ലോ ഇപ്പ- രണ്ടേ പോയിന്റ് കൂടുതലാണ് ആഹ്‌ ഇപ്പൊ രണ്ടേപോയിന്റ് കൂടുതലാ
പത്തും പതിനൊന്നും ഒക്കെ കാണിക്കും മരുന്ന് കഴിച്ചൊണ്ടിരുന്നിട്ടും കൊറയുന്നില്ല ഇതിങ്ങനെ-
ആഹ്‌ ഇന്റനിയത്തിക്കങ്ങനേണ് അവള് ഡോസൊക്കെ നൂറും എത്രയോ നൂറൊക്കെണ് കുടിക്കണെ
ത്തഞ്ച് വീതവെന്നോട് കഴിക്കാമ്പറഞ്ഞ് ഞാൻ നൂറ് വീതേ കഴിക്കത്തുള്ളൂ നൂറാകുമ്പോ ഒരു ഗുളികയെട് ത്ത് കഴിച്ചാതിയല്ലോ അങ്ങന അങ്ങനെ ഇപ്പൊ കൊറെ വർഷം കൊണ്ട് ഇങ്ങനാ നോർമലായോ ആഹ് അപ്പെ മര്ന്ന് കഴിക്കുന്നുണ്ടോ മരുന്ന് നിർത്താൻ പറ്റത്തില്ല
മരുന്ന് ഇപ്പൊ ഒരായ് ചെ അ
കഴിക്കുന്നില്ല ഉം ഒരാഴ്ച്ചായിട്ട് കഴിക്കുന്നില്ലിയോ
എട്ടു ഗുളിക- ല്ല ഗുളിക കഴിഞ്ഞേരുന്നു. അപ്പയെനിക്കിത് കാണിക്ക കാണിക്കണന്ന്വിചാരിച്ചങ്ങനെ പെരുന്നാളൊ- ക്കെആയതോണ്ട് അങ്ങനെ പോകാനും പറ്റീല്ല പിന്നെ പ്പോ സ്കൂള് തൊറക്കലും ഒക്കെ തെരക്കായി ഇപ്പ ഇന്നലെ പോയി ഉം
പക്ഷെ നമ്മളിത് കഴിച്ചോണ്ടിരിക്കുന്നോണ്ടാണ് നമ്മക്ക് കൊറയുന്നത്
ഉം
നമ്മള് കഴിച്ച് കൊറച്ച് നാള് നിർത്തിക്കഴിഞ്ഞാ വീണ്ടും പഴയതിനേക്കാൾ നമ്മക്ക് കൂ ഈ ആ നമ്മടെ ഈ റേറ്റ് ആ ഡേറ്റ കൂടുതലായിട്ട് കാണിക്കും
ആഹ് ആഹ് ‌ ഞാന് എന്റെ ഗുളികെ നിർത്തിക്കയിഞ്ഞാ എനിക്ക് കൂടും
ഉം കൂടും അതോണ്ട് നമ്മക്ക് ഗുളിക നിർത്താനേ പറ്റത്തില്ല ഞാനിതുപോലെ സ്വ സ്വന്തവായിട്ട് നിർത്തിയതാ ഭയങ്കരമായിട്ട് കൂടാൻ കാരണം
ആഹ് ആഹ് നല്ല കൂടി കഴിഞ്ഞാ പിന്നെ കൊറയണെങ്കിൽ നല്ല പാടാ
ഉം പിന്നെ കുറയാൻ എത്ര മരുന്ന് കഴിച്ചാലും പിന്നെ കുറയത്തില്ല പിന്നെ ഇപ്പം ഇങ്ങനങ്ങ് പോകുന്നു
ആ ഞാൻ കൊറെ കാലം ഗുളിക കുടിക്കാണ്ടിരുന്നതെരുന്നു അപ്പൊ എനിക്ക് നല്ലോ കൂടിരുന്നു ഇപ്പൊ പിന്നെ ഒക്കെ നോർമലായി വരുന്നുണ്ട് പക്ഷെ ഗുളിക കുടിച്ച ഓഹ് മുടി കൊഴിച്ചില് ഏ ക്ഷീണം മുടിമോട്ട- മോട്ടയാവാനയിക്കണ്
ആണ് നമുക്കങ്ങ് ഷീ ഷീണവാ അതാ - ഏറ്റവും വലിയ പ്രശ്നം അങ്ങ് കെടക്കണം കെടക്കണന്ന് അങ്ങ് തോന്നും ഉം ഒറക്കം ഇങ്ങനെ ഒറക്കം വരല് എന്തെങ്കിലും ഒരു ആവശ്യ ത്തിന് നമ്മളൊരു ടെസ്റ്റ് എഴുതാനോ വല്ലോം ഒരു പുസ്തകം തുറക്കുമ്പോ അങ്ങ് ഉറക്കം വേരലേ- എത്ര വിചാരിച്ചാലും കണ്ണ് നൂന്നിരിക്കത്തില്ല
ആഹ് നിക്ക് കുട്ടികളെ സ്കൂളില് വല്ല മീറ്റിങ്ങിനൊക്കെ പോയാ എനിക്ക് ഇങ്ങനെ ഇരുന്ന് ഉറക്കം വരിയാ- മനുഷ്യന്മാര വിചാരം ഉറക്കം വന്നിട്ടാണ് എന്താന്ന്പ്പ നമ്മുക്കെ അറിയ
ത്തൊള്ളൂ അതെ ഇതാണ് അസുഖം എന്ന് നമുക്ക് എല്ലാരോടും പറഞ്ഞ് നടക്കാൻ പറ്റുവോ
ഉം എന്നാ കിടന്നാ ഉറങ്ങൂല
ആഹ് രാത്രിലെക്കെ ഞാനും എത്ര സമയം വേണമെങ്കിലും എണീച്ചിരിക്കും പക്ഷെ ഈ എന്തെ ങ്കിലൊരു ആവശ്യം വരുമ്പം അങ്ങ് ഒറക്കം വരും ചുമ്മാ ഒക്കെങ്ങനെ ഇരി കുമ്പളോ അല്ലെ എന്തെലും പുസ്തകം തുറക്കുമ്പഴോ ഒക്കെ ഭയങ്കരമായിട്ട് ഉറക്കം വരും.
മിയറാവുന്നില്ലെ.
രാത്രില് ഉറങ്ങും പകല് കിടന്നാലും ഉറക്കം വരു റ്റൂല്ല അങ്ങനെ ഉറക്കംങ്ങനെ തൂങ്ങ്ന്നുണ്ടെങ്കിലും കിടന്നാ ഉറങ്ങൂലങ്ങനെ. ഉറക്കം വരൂല്ല ഇല്ല. ആവശ്യല്ലാതെങ്ങനെ തു ഇരുന്നിട്ട്ങ്ങനെ ഉറക്കം വരും അങ്ങനെയാ. അങ്ങനെയൊരുതാണ്. അ അതെയ് ഗുളിക ഞാൻ തന്നെ ഞാൻ ഗുളിക നിർത്തി കഴിഞ്ഞ ഇൻക്ക്. നല്ല കേറല് കേറ്ലു ഉം നല്ല അധികാവും. ഗുളികങ്ങനെ കുടിച്ചോണ്ട് പോവുവാണെങ്കിൽ കുഴപ്പല്ല.
ഉം അതെ പിന്നെ ഈ നെഞ്ചടിപ്പ് അ അതുണ്ടോ.
ഓഹ് എവിടെങ്കിലും ഏഹ് സ്റ്റെ പ്പൊക്കെ കെറിക്കഴിഞ്ഞാലു കൂടുതല് നടന്നാലൊക്കെ ആഹ്. അത് ഇത്ണ്ടാവൊ ഇതിന്.
ഉം ആ അതു ഉണ്ട് നമുക്ക് അത് ഈ ചില സമയത്തക്കെ നമ്മള് കിടക്കുമ്പളും. ഭയങ്കര ശ്വാസം മുട്ടല് ഗുളിക കഴിക്കാതിരിക്കുമ്പ എനിക്ക് പെട്ടെന്നുണ്ടാവും. കഴിക്കാതിരിക്കുമ്പം ഒന്നും തണുപ്പ് സമയം കൂടെ ആണെങ്കി രാത്രി നമുക്ക് കിട ക്കാം പറ്റത്തില്ല ശ്വാസം മു നേരെ കിടക്കാൻ പറ്റത്തില്ല ചെരിഞ്ഞ് എണീച്ചിരിക്കും. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് പകലാണെ വരില്ല അത്രയും കുഴപ്പമില്ല
പക്ഷെ അങ്ങനെയല്ല എനിക്ക്ണ്ട് നല്ലോണ്ണണ്ട് പക്ഷെ ഇനിക്ക് ഇതിന്റെന്നന്ന് അറിയില്ലെനു. ആദ്യൊക്കെ പേടിയേന്നു പിന്നെ ഉം ഉണ്ടോന്നൊ നല്ലോണം കിടക്കുമ്പൊഴൊക്കണ്ട്.
ആ ശ്വാസം മുട്ടല് അയിന് ഡോക്ടർ പറഞ്ഞ് ആവി കൊള്ളണം. നല്ല എപ്പഴും നമുക്ക് ഒരു കുഴപ്പം വേറെ കുഴപ്പൊന്നും ഇല്ലെകില് ചുമ്മാ. ആവി അങ്ങനെ പിടിച്ചോണ്ട് ഇരിക്കണം ഇടക്കിടക്ക് ഓഹ്. അങ്ങനത്തൊന്നും മെനക്കെട്ട് സമയൊക്ക. കിട്ടത്തൊന്നുല്ല നമ്മള് വരുമ്പഴളായിരി ക്ക്യ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും.
ആഹ് അത് വന്ന് കഴിഞ്ഞാ പിന്നെ ഞമ്മൾ മരണം വരെ ഗുളിക കുടിക്കണംന്ന് തോന്ന്ന്നു. ഉം ഉം ഉം ഉറക്ക ഗുളിക നിർത്താൻ പറ്റില്ലാന്ന് തോന്നുന്നു.
ഇത്. ചെയ്യുന്നവർക്കും അങ്ങനെ തന്നെയ ഓപ്പറേഷൻ ചെയ്തവരും അങ്ങനെ മരുന്ന് കഴിച്ചോണ്ടേയിരിക്കണം.
ആഹ് അത് വേണയ് ഓപ്പറേഷൻ. ഉം ചെയ്തവർക്കും ഗുളിക വേണം ചെയ്യാത്തവരും ഗുളികന്നാലും. കുടിക്കണം പക്ഷെ ഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാന് ഗുളിക നിർത്താണ്ടിരിക്കാന്നൊള്ളു.
അതെ ഉം ഓപ്പറേഷൻ ചെയ്താ പിന്നൊരു കുഴപ്പന്ന് വെച്ചാ നമ്മളെ ഈ ഹോ ർമോൺ ബാലൻസ് മൊത്തം പോകും എന്റെ ഉമ്മായ്ക്ക് ഓപ്പറേഷ ൻ ചെയ്യുന്നു പക്ഷെ ചെയ്യുന്നതിന് മുമ്പേ ഇത്രയും പ്രശ്നല്ലായിരുന്നന്ന് തോന്നുന്നു. ചെയ്ത് കഴിഞ്ഞപ്പം അ സോഡിയം ബാലൻസ് തെറ്റി പൊ ട്ടാസ്യം ബാലൻസ് എല്ലാം പ്രശ്നങ്ങളാണ്. ഉം അങ്ങനത്തെ പിന്നെ. ചെറിയ ചെറിയ ഈ ചെറിയ മുഴകൾ പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ടാ ഓപ്പറേഷൻ ചെയ്തത്. പക്ഷെ അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങ് ഉണ്ടാവും നമ്മക്ക് അറിയാൻ വയ്യാത്ത നമ്മൾ താണെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളാ. പിന്നെ ഉണ്ടാവുന്നത് ഉം വല്ലാത്തൊരു ഉവ്വോ
ചിലർക്കയ് ചിലർക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ അസുഖങ്ങള് തന്നെയായിരിക്കും അത് ഇത് ന്നല്ല ഉം ഞാന് ഉദാഹരണം പറയാണ് ഇൻക്ക് ന്റെ മക്കള് മൂന്നും സിസേറിയനാണ്. അപ്പൊ ഇൻക്കതിന് ശേഷം ആരോഗ്യല്ല നമ്മള് ഈ ഓ പ്പറേഷങ്ങനെ ചെയ്തിട്ടാ എനിക്ക് പിന്നെ പഴയ. ഉഷാറും ഒന്നും ഉണ്ടായിട്ടില്ല ഉം ഉം പിന്നെ എന്തെങ്കിലൊക്കെ അസുഖങ്ങളും ഉണ്ടാവും.
നമ്മുടെ ആ ഇമ്മ്യൂണിറ്റി അങ്ങ് പോവും.
ആഹ് അതെ.
ഉം
അത് അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ്ച്ച്ട്ടല്ല. അപ്പം ഉമ്മാക് ചെൽപ്പം കുറച്ചൊക്കെ പ്രായായതല്ലേ ചെറുപ്പല്ലല്ലോ?
ഉം അല്ല ഉമ്മ പറയുന്നത് ചെയ്യണ്ടായിരുന്നു ചെയ്ത ചെയ്ത് ചെയ്യുന്നതിന് മുമ്പ് ഇത്രേം കുഴപ്പങ്ങളില്ലായിരുന്നു. അത് അവിടങ് ഇരുന്നേനായിരുന്നു. അതുകൊണ്ടൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു എന്നൊക്കെ പറയും ചെ യ്ത് കഴിഞ്ഞതിന് ശേഷാണ് തീരെ ആ ഉള്ള ആരോഗ്യം മൊത്തം പോയി.
ആഹ്
ഉം അത് മരുന്ന് കഴിച്ചോണ്ടേ ഇരിക്കയും വേണം.
ഉം അറിയാം അപ്പൊ എന്താപ്പ ചെയ്യ? ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്തു മരുന്നും.
ചെയ്തും പോയി പിന്നെ എന്ത് ചെയ്യാനാ? ചെയ്തപ്പം ഞാൻ കരുതിയത്. ആഹ് ആഹ് ചെറിയ ആ മുഴകള് മാത്രായിരിക്കും എടുത്ത്‌ കളയുന്നെന്നാ. പക്ഷെ അവര് അത് ആ ഗ്ലാഡി. ഫുള്ളായി എടുത്ത്‌ കളഞ്ഞു.
ആഹ്
അവർക്ക് അത് ഇരിക്ക അപ്പൊ പറഞ്ഞത് എന്താ അത് ഈ അതിനകത്ത് വീണ്ടും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് വരുന്നുണ്ട് അത് വീണ്ടും വലുതാകും. അപ്പൊ വീണ്ടും നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. എന്നൊക്കെ പറഞ്ഞിട്ടു പിന്നെ അവര് പറയുന്നെ നമുക്ക് കേക്കാൻ പറ്റൂ ഉം അങ്ങനെ പിന്നെ പക്ഷെ പിന്നെ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് ചെയ്യാതിരിക്കുന്ന ഉം ഉം പിന്നെ ഊണൊക്കെ എല്ലാരും ഊണൊക്കെ കഴിച്ചാ
ആഹ് ഞാനും മോളല്ലേ ഉള്ളു അവളും കഴിച്ചു ഞാനും കഴിച്ചു
രണ്ടുപേരെ ഉള്ളു ഉം ഉം എന്തുവായിരുന്നു
പിന്നെ മറ്റോ ഇന്ന് ഞാന് കറിയാക്ക് സ്കൂളിൽ പോകാന് കൂട്ടാൻ ഉണ്ടാക്കാരുന്നു ആ കൂട്ടാൻ ഉണ്ടായിരുന്നു അവള് സ് കൂൾക്ക്‌ കൊടുത്തയച്ചത് അങ്ങനെ ഇങ്ങട് കൊട്ന്നു അത് കൂട്ടിട്ടാണ് അവളു കഴിച്ചേ ആ വല്യേ കറി വെക്കാനല്ലേ രാത്രിയല്ലേ എല്ലാവരും ഉണ്ടാവാ വിചാരിച്ചു ഉം ഉം ഇന്ന് രാത്രിക്ക് മക്കള് മറ്റെല്ലം ഇണ്ടാവൂ ലേ അപ്പൊ എന്തെങ്കിലോക്കെ ചെയ്യണം ബീഫ് ഇരു പ്പുണ്ട് അതൊക്ക വെക്കണം ഉം ഉം അപ്പ അതൊക്ക വെക്കണം ന്ന് വിചാര്ച്ചിട്ടാണ് ഓക്കേ ഓക്കെ ആ ശരി പിന്നെ വിളി
ഓക്കെ ആ ശരി
ഉം ഓ